ഹലോ..?
ആഹ്, കേൾക്കാം പറഞ്ഞോ!.
എന്തെക്കെണ്ട് വർത്തമാനം?
ആഹ് നല്ല സുഖമായിരിക്കുന്നു. ഫുഡക്കെ കഴിഞ്ഞു. പിള്ളേരെക്കെ ഒർക്കാ ആഹ് പിള്ളേരൊക്കൊർക്കവായി ഞാന് ഇനിച്ചിരൂടകയ്ഞ്ട്ടെക്കെ ഒർങ്ങൊള്ളൂ.
ഏ ഒർക്കത്തിന്റെ ഒര് ത് വെര്ണു ണ്ട് ഹ്ഹ്ഹ്
ഒർക്കം വരണില്ലെങ്ങനെന്ന് ചെല സമയങ്ങളില് നേരത്തെ ഒറക്കം വെരും ചെല സമയങ്ങള്ലൊർക്കം വന്നില്ലെങ്കിങ്ങനെ ഇരിക്കും ക്കും എന്തേലും ബുക്കൊക്കെ വായിച്ചിട്ടിങ്ങനെ ഇരി
ഉം ഉം
അപ്പൊ വേഗം ഒർക്കം വെരും. ബുക്കൊക്കെ വായിക്ക്ന്ന്ണ്ടേലെ കൊർച്ച് വായിച്ചേച്ച് രുമ്പൊ പിന്നെ ബുക്ക് തറേല് വീഴും അപ്പഴേ ഒർക്കാവും
വായന നല്ലതാ
ആഹ് അഹ്
ഇന്നല്ലേ ബഷീർ ദിനം
അതെ നാളെ ഐന്റെ കിസ്സ്ണ്ടല്ലോ പിട്ടാളക്കെല്ലാം
ആഹ്
ഉം
ഞങ്ങൾപ്പോ പിന്നെ പരീക്ഷ ആയോണ്ട് ഞങ്ങൾക്ക് ണ്ടാവൂല ണ്ടാവും സാധ്യത ഉണ്ടായിര്ന്നു
ഉം ഉം
മറ്റ് മ് ജൂനിയേഴ്സിന് ണ്ടാവാൻ സാധ്യതുണ്ട് ഞങ്ങള് സീനിയേഴ്സ് ആയോണ്ടേ. ഞങ്ങള് പോവല്ലേ മ് മ് ഞങ്ങള് പോവല്ലേ അപ് പരീക്ഷ പഠിച്ചോട്ടെ ന്നൊക്കെ എല്ലാര് ത്ണ്ടാവെ
ആഹ് അപ്പ വന്ന പുള്ളേരെ അവരെ പിടിച്ച് ഇങ്ങനെ വിട്ടു ഫ്രീ അവിടെക്കെ മഴയിണ്ടോ?
മയേ?
ഉം
ഉം മഴൊന്നുല്ല
ഉം ഇന്നലീംല്ല
ഉം ആഹ് ഇന്നലെണ്ടയ്നീ ട്ടോ
ആഹ് അങ്ങനെ പറീ ഇന്നലെക്കെ ആഹ് അങ്ങനെ പറീ ഇന്ന് ന്നട്ട് ഞ്ഞാ എഹ് എല്ലടോം മഴ പെയ്തൂല്ലോ അവടെ പെയ്തില്ലേ?
ഉം ഞാനേതോ ലോകത്താണ്
ആഹ് സംസാരിക്ക്ന്നതില് ശ്രദ്ധ ഇവിടേല്ലല്ലേ
ഏഹ് ഏഹ് ശ്രദ്ധ വേറെവെടോ ആണ്.
ആഹ്
പിന്നെഞാൻ പിന്നെ ആലോയ്ച്ചേ
ഫുഡ്ഡ് കഴിച്ചാ?
ഫുഡ്ഡല്ലേയ്നീ
ആഹ്
ബ്രെഡും ഓംലെറ്റും
അത് കഴിച്ചാ വയറ് നെറയോ? എത്ര ബ്രഡ്ഡ് കൈച്ചു? രണ്ടാ
ഫോറ്
ചോറ് കഴിച്ചാ വയറു നറയോ
ഏ ഡയറ്റ ഒന്നുഇല്ല ഇന്ന് ഓൾക്ക് കല്യാണഉണ്ടായിന് ഞാൻ പോയി
ആഹ ആ ആ
അപ്പോ എനിക്ക് ഇന്നലത്തെ ഫുഡ് തിളപ്പിച്ചൂറ്റിണ്ടായിന്ന്
ആ
അപ്പോ എനിക്ക് മാത്രല്ലേ അപ്പോ അത് ഞാൻ കഴിച്ചു പിന്നെ രാത്രി ചോറ് വെക്കണ്ടല്ലോ അങ്ങനെയെ ക്കെ ചോദിച്ചപ്പം വെക്കണ്ട പറഞ്ഞു
ആ ഒരാൾക്കായിട്ട് എന്തിനാ
മം ഓൾക്കും വേണ്ട ഉച്ചക്കായിന്ന് കല്യാണം
ആ അത് കഴിച്ചെന്റെ ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല
ഹും അതെ അതെ
ആ
ഭക്ഷണം കഴിക്കാനൊന്നും അങ്ങനൊന്നും വേണ്ടട്ടോ
ആ
വേറെ എന്തെങ്കിലും മഴ പെയ്യുണ്ട് ഇവിടെ
പെയ്യാൻ തുടങ്ങിയോ
ആ
ഇവിടെ കാറ്റടിക്കുന്നുണ്ട് ഞാന് അതാ ചോയിച്ചെ അവിടെങ്ങാനും മഴ പെയ്യണുണ്ടോന്ന്
ഏ
കാറ്റടിച്ചാല് കാറ്റ് ചില നമ്മുടെ വീട്ടിലുള്ള പഴയ ആൾക്കാര് പറയില്ലേ എവിടെയോ നല്ല മഴ പെയ്യന്നുണ്ടന്നു
കാറ്റുണ്ടെന്ന് തോന്നുന്നെ ഒച്ചയെക്കെയുണ്ട്
ആ ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്
നല്ല തണുപ്പുണ്ട് ട്ടോ
ഇവിടെതണുപ്പായിട്ടില്ല പുറത്തേക്ക് എറങ്ങണില്ല അതുകൊണ്ട് തണുപ്പായിട്ടില്ല പക്ഷേ നല്ല ചൂടുണ്ട് പക്ഷെ പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്
എ
അവിടെ എങ്ങനെ കൊതുകൾ വരാറുണ്ടോ കൊതുക്
ആ ഇണ്ട്
ഉം ഇവിടെ ഇച്ചിരി തണുത്ത് വന്നി ആ അത് എനിക്ക് കടിയ്ക്ക മാത്രല്ല ചെവിയിടെ അടുത്തു വന്നിട്ട് ഇങ്ങനെ മൂളില്ലേ
ആ
ആ അതാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് തലവഴിയെ പുതപ്പിട്ടു ചൂടിട്ട് ഉറങ്ങുക
ആ അയിനില്ലേ കൊന്നാല് ഒരു സുഖമാ
അതെ എന്ത് ചെയ്യാ ബാറ്റുണ്ടാ ബാറ്റ് ഉണ്ടോ കൊതുകിന്റെ ബാറ്റ് ഉണ്ടോ
ഇല്ല ഇല്ല ഇല്ല
പിന്നെന്തിട്ടാ കൊതുകുതിരിയോ
കൈ കൈ
കൈയാണ് ആയുധം
ഉം ഉം അതെ ആദ്യണ്ടായിന് ട്ടോ ആദ്യണ്ടായിനി അത് കേടന്നപ്പ പിന്നെ മാങ്ങാ മാങ്ങാ ർഞ്ഞിട്ട് വാങ്ങിട്ടില്ല
അതെ
ഈച്ചണ്ടവിടെ?
ഞാൻ ചോയ്ക്കട്ടെ കൊലപാതകി ആണോ എത്ര പേരെ കൊന്നു?
ഉം അങ്ങനെന്ന് ഞാന് കൊല്ല കൊല്ല വിചാരിച്ചും പിന്നെ ഞാന്
ആഹ്
ഇന്ന് ന്നെ അടിച്ചെടുത്ത് ഞാന ഒഴിഞ്ഞൊടുക്കും ഓലും ജീവിക്കണ്ടേ നമ്മളെ പോലെ ല്ലേ വിചാരിച്ചു
ഉമ് ഉമ്
കൊറച്ചല്ലേ എടുക്കണേ തോനോന്നുല്ലല്ലോ
ഉം ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ വയർ നിറയണവരെ കുടിക്കും.
ഉം കാണാ ഓലത്
ആഹ് അഹ് ഒരു അടി കൊടുത്തമ്പന് അത് തെറിച്ച് ആ ബ്ലഡ് പോണ പോക്ക് കാ
ഉം പ്ലിങ് പറിം.
ആഹ് അതെ എന്റെ ബ്ലഡ് ഇങ്ങനെ പോകുന്നത് കാണുമ്പോ അയ്യോ എന്റെ ബ്ലഡല്ലാം ചോർത്തിക്കൊണ്ട് പോന്നേ
ആഹ്
ഒന്നാത് ബ്ലഡ് ഇല്ല ശരീരത്ത് ഉള്ളത് അവറ്റൾക്ക് കൂടെ കൊടുത്താ പിന്നെ എന്ത്‌യ്യും.
ആഹ് സെറ്റി നമ്മളെ രണ്ടാളും ബ്ലഡ് കമ്മിയാ ഇൻക്കും
ആഹ്
എത്രണ്ട്?
തീരേയും കൊറവാണ് ന്താന്ന് ച്ചാല് തല ചിറ്റല് വരും ഭക്ഷണം കഴിച്ച അഥവാ ഇടക്ക് ഭക്ഷണൊന്നും കഴിച്ചില്ല സമയം തെറ്റിന്ന്ണ്ടെങ്കില് ദേഹം വല്ലാണ്ട് വരും വിയർത്ത് കണ്ണൊക്കെ ഒരുമാതിരിയായിട്ട് വിയർത്തിട്ട് വല്ലാത്തൊരവസ്ഥ വരും. അപ്പഴ് എന്നെ പെട്ടെന്ന് ചെന്നിട്ട് വെള്ളം കുടിക്കും ഇല്ലെങ്കിൽ എന്റെ ബിസ്ക്കറ്റ് എന്തെങ്കിലും എടുത്തിട്ട് കഴിച്ചു വെള്ളം കുടിക്കും ഇല്ലാന്നുണ്ടെങ്കില് വീഴും ടപ്പേന്ന് വീഴും
ഓ ക്കെകെതിടലേ
ഉമ്
ഞാന് എനിക്ക് ആറേ പോയന്റ് അഞ്ചുള്ളു
ഉം ഏതാണ്ട് ഏകദേശം അടുത്ത് വരും
ഏഹ് എത്ര?
അഞ്ച്
അവിടെ എത്തും ഞാനും.
ഹ ഹ ഹ അതാണ് തീരെ കുറവാന്ന് പറഞ്ഞേ
ആ തീറ്റി ഭയങ്കര കുറവാണ്.
ഉമ്
ഈ നട്സ് ഒക്കെ നമ്മള് കഴിക്കൂലല്ലേ
ഉമ്
അത് ഒന്നും ഞാൻ കഴിക്കൂല
ഉമ് നമ്മള ഇവിടെ നമ്മള ഇവിടെ ഒരു ദിവസം സംഭവണ്ടായി ഒരു ദിവസം സംഭവമുണ്ടായി നമ്മടെ മണൽ മണലില്ലേ മണല് കൂട്ടിയിട്ടിരുന്നു അപ്പൊ അതിന്റെ അടിയില് നമ്മുടെ തകര ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റ്
ആഹ്
അപ്പൊ അത് ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിരുന്നത് അപ്പൊ മണ്ണു ആവശ്യത്തിന് കോരി എടുക്കാൻ വേണ്ടിയിട്ട് കോരി എടുത്തോണ്ടിരുന്ന ടൈമിൽ ഈ ഷീറ്റിന്റെ പകുതി ഞനെ കീറിയിരുന്ന് അപ്പൊ ഇച്ചിരി എളുപ്പല്ലേ വെച്ചിട്ട് അത് പിടിച്ചൊരു വലി വെച്ഛ് കൊടുത്തു പക്ഷെ അതില് കൈ അങ്ങട് കീറിയങ്ങ് പോയി രണ്ട് വിരലും കീറി പോയിട്ട് രാവിലെ ഒന്നും ഭക്ഷണം കഴിക്കാണ്ടാണ് ഈ പണിക്ക് പോയത് കീറി പോയിട്ട് എന്നാ കൈ കഴുകി ഇതാക്കി വരാന്ന് വെച്ചിട്ട് ഓടിച്ച ബ്ലഡ് നിക്കണില്ല ബ്ലഡ് ഇങ്ങ ചാടിക്കൊണ്ടിരിക്കുവാ രണ്ടു വെരല് നടുവിലത്തെ രണ്ടുവിരലില്ലേ അത്.
ആ അയ്എപ്പളാപറ്റീനേ?
രാവിലെ ഒരു എട്ടര ഒമ്പത് ഒമ്പതര സമയ
ഒരു പത്ത് പതിനൊന്നണി ആകുമ്പോ ആ ആ ചോര നിക്കൂലാന്ന് പറയണ കേക്കാം.
രാവിലെ ഒന്നും ആ കഴിച്ചിട്ടും ഇല്ല ചെന്ന് ഇങ്ങനെ കീറി കൈ പോയി കഴുകിയിട്ട് എന്ത് ചെയ്തുന്നാ മട ഈ രണ്ടു വരല് കൊണ്ടുപോയി ഒരു മഗ്ഗ് വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി വെച്ചു.
ഏ
അതില് മുക്കിയപ്പത്തേന് ആ വെള്ളം ബ്ലെഡ് കളറായിട്ട് കയ്യുമേ കൂടെ വെള്ളം കയറില്ലേ. ഒരു അഞ്ച് മിനിറ്റും പോലും ആയില്ല അപ്പോഴത്തേന്ന് ഞാൻ ബോധം കെട്ട് വീണു. അയ്യോ! ദേഹം വല്ലാന്ന് എന്നെ പിടിക്ക് പിടിക്കുന്ന് പറഞ്ഞ് മാത്ര ത്ര ഓർമ്മയുണ്ട് ദാ കിടക്കണു ചക്കവെട്ടി മതിരി വീണു അപ്പോഴത്തെ ആ-
ഡ് നല്ലോ പോകുമ്പല്ലേ നമ്മളല്ലേ കൈയില്ലേ തലന്റെ മേലെ പൊന്തിച്ച് വെച്ചാൽ മതി.
ആ അതാർക്കറിയാം അപ്പോഴത്തേന് വീണു അമ്മ വെരണ്ടും ഹസ്ബന്റ് വെരണ്ടുപൊ ക്കിഎടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ സ്റ്റിച്ചിടേണ്ടി വന്നു രണ്ട്കൈയിലും കൂടി ആറോ ഏഴോ സ്റ്റിച്ച് ഇട്ടു.
അവൂ വേദന സഹിക്കാൻ കഴിയില്ലല്ലേ?
ഡോക്ടർ നേഴ്സിനോട് ഞാൻ മതി മതി മതി ഞാൻ അങ്ങട് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങട് നോക്കല്ലേ നോക്കല്ലേ അങ്ങോട്ട് നോക്കി പക്ഷെ മരവി കിക്കാനായിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തു പക്ഷെ അതും ആ വിരൽമേ തന്നെയല്ലേ കുത്തുന്നേ. അയ്യോ ഓ ഒരു തരു- പ്പ അങ്ങട് തരിച്ച് കേറി ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെ തരിച്ചങ്ങട് കേറി.
സഹിക്കൂല്ല അല്ലേ?
അയ്യോ പിന്നെ സ്റ്റിച്ച് അഴിക്കാൻ ചെന്നപ്പോ അത് അതിലും കാൾ വേദനയായിരുന്നു. അയ്യോ
അത്
പിന്നെ അതിനു ശേഷം ഇമ്മാതിരി പണിക്ക് നിന്നിട്ടില്ല.
ആഹ് പിന്നെ നമ്മള് ആ ഭാഗത്തേക്ക് തന്നെ പിന്നെ പോവൂല.
ഇല്ല ഇല്ലില്ല ആഹ് ഇപ്പം കുഴപ്പില്ല അതിലെ മാംസം ഒക്കെ ഊറി പിടിച്ചു.
ഏഹ് പിന്നെന്താ എന്നായിക്കോട്ടെ.
ആഹ് ശരി.